ആഹ് എന്താ
അത് എന്ത്‌ സുഖായിട്ടിരിക്ക്ണ് എന്താവ്ടെ പരിപാടി
ഇബ്ടെ സുഖായിട്ട് ഇരിക്ക്ണ് ഫുഡോക്കെ കറി ഇണ്ടാക്കാണ്
ആഹ് എന്തേന്ന് നേരം വൈക്യോ
നേരം വൈകിച്ചാല് അല്ലാത്തൊക്കായീനി പൊർ വേറള്ള പണികളൊക്കെ ഇങ്ങനെ ഇട്ത്താണ്ട് ഇഞ്ഞ് താളിപ്പ്ണ്ടാക്കട്ടെര്തിക്കാണ്ട് ഉപ്പേരിം മീൻ പൊരിച്ചലും അതൊക്കെ കഴിഞ്ഞ്ണ് അപ്പൊ തളിപ്പായപ്പോ ആക്കം പോലെ ഇണ്ടാക്കാലോര്തി
ആഹ് അത് ശരി ആഹ് ഫുഡായിക്കാന്
ക്കണ്ടോ
ഇല്ല മഴല്ല ഇന്നിപ്പോ രാവിലെയൊക്കെ നല്ല മൂടലും ചാറ്റല് മഴൊക്കെണ്ടായിര്ന്ന് പിന്നെ നല്ലൊരു വെയില് ഉതിച്ച് ഇപ്പ പിന്നിം മൂടിങ്ങനെ വര്ന്ന്ണ്ട്
ആഹ് ആഹ്
അവിടെങ്ങന്യാ
ഇവിടെ അങ്ങനെ തന്നെ വെയിലും മയായിട്ട് അങ്ങനെ പോണ് ഇക്കുറി ഏതാലും വല്ലാതാ മഴാണ്ട് വര്ന്ല്ല ഇന്നാ പെയ്യുമ്പം അങ്ങനെ ഇണ്ടാവും ചെയ്യും
ആഹ് ഫസ്റ്റിലൊക്കെ ഇണ്ടായിരുന്നു ഇപ്പം പിന്നെ ഏ നല്ല കൊറച്ചൂസം നല്ല വെളിച്ചണ്ടായിരുന്നു തെളിച്ചണ്ടായിന്നുലേ
ആഹ് ആഹ്
ആഹ് ഇന്നെന്താ പിന്നെ മക്കളൊക്കെ സ്കൂള് പോയി പോയിട്ടുണ്ടാവു ലേ
ആഹ് ഓലൊക്കെ സ്കൂള് പോയി മഴയായാല് ഡ്രസ് സ്സോണങ്ങനും ഇതിനൊക്ക്യാണെ
ആഹ് ഒരു ഡ്രസ്സിനെക്കൊര് വെയില് കൊണ്ടിട്ട് ഇല്ലെങ്കി ഒരു ഡ്രസ്സിനൊക്കൊര്
ആഹ് നല്ലാ ആണ് പിന്നെ ഇങ്ങളെ അയിലൊക്കെ പുല്ല് പുല്ല് മൊളക്കോ ആ മുറ്റ് റ്റെത്ത് കൂടി ഇങ്ങനെ വോവുമ്പം
ഓണം ഇപ്പം മൊൾച്ച് ച്ച് ഇണ്ട് ഞാൻ ഒന്നാമെത് ഇപ്പം അട്ച്ച് വാരെൽ ഇല്ലാ
ആഹ് ആഹ് ഇവടെ ഞാ കെര്തും ഇവടെ മാത്രം ഉള്ളു കെര്തും.
ആഹ് അല്ല അല്ലാ ഇൻക്കെയ് ഇന്റെ മുറ്റെത്ത് അങ്ങനെ പുല്ല് ഇണ്ടാവലെ ഇല്ല ഇന്നെട്ട് കൊർച്ച് ഭാഗം കൊർച്ച് ഭാഗെ പുല്ല് ഇള്ളെത് ഒള്ളു ബാക്കി ഇന്റെർ ലോക്കിന്റെ അയുടെ കൂടിം പുല്ല് വന്ന്ട്ട് ഇണ്ട് പക്ഷെ ഇന്നാലും പക്ഷെ ഭയങ്കര അത് പെട്ടെന്ന് പറിക്കാൻ കിട്ടും ട്ടോ പക്ഷെ അങ്ങനെ ഞാ ഇപ്പം ക്ക് ആഹ് പ്രെഗ്നെന്റ് ആയ സമയം ആയോണ്ട് ഏഹ് കുമ്പ് ഇട്ട്ട്ട് ഇങ്ങനെ പറിക്കാനൊന്നും കയ്യ്ണ് ഇല്ലാ വയറോണ്ട്
ഏഹ് ഡെയ്റ്റ് അയ്ക്ക്ണോ?
ഡെയ്റ്റ് ഓഗസ്റ്റിലാ
ആഹ് കൊറെ മുന്നെ വുൾച്ചിനി അന്ന് പർണിനി
ആഹ് അഹ് ശരി ആഹ് അങ്ങനെ പിന്നെ അപ്പൊ അതോണ്ട് പുല്ല് പറിക്കെൽ ഇല്ലാ പക്ഷെ നല്ലോണ്ണം ഇങ്ങെൾ പർണ പോലെ നല്ലോണം പുല്ല് ഇണ്ട്. ഒര് വൃത്തികേട് പോലെ ന്നെ ഈ ചാൽകൾൽ ഇപ്പം ഉം
ആഹ് രണ്ട് ഭാഗം സീറ്റ് ഇട്ട്ന് ആ ഭാത്ത് ഇല്ലാ ബാക്കി രണ്ട് ഭാഗും മുന്ന്ൽ ഇട്ടിഇല്ലാ അയുടെ ഫുള്ള് ഇതാണ് പിന്നെ ഇന്റർലോക്ക് ഇട്ട്ട്ടും ഇല്ല ഇവടെ
ആഹ് ഈ വെള്ളത്തണ്ട് പോൽത്തെ പുല്ല് ഒക്കെ ഇല്ലെ ചെടിന്റെ എടെക്കൂടെയൊക്കെ അത് നല്ലോണം ഇണ്ടായെക്കാ
ക്കാൻ കയ്യ്ണാണെങ്കി
ആഹ് പ്പയെ പറിക്കെ ഇത് നല്ലോം പറിക്കാൻ കയ്യ്ണ്‌ ഇണ്ട്ട്ടോ
ആഹ് വെള്ള ത അഹ് വേം പറിക്കാൻ കഴിയും വേം തൊടുംമ്പോത്തിന് പോരൊല്ലോ ഉം
പിന്നെ ഇപ്പ അങ്ങനെ പൊ പൊത്ർന്ന് എന്താ പറയാ പൊ പൊതിർന്ന്ക്കെ അങ്ങനെ ഒരു ഒര് നനവ് ഇള്ള മണ് ഇതാണ്
അപ്പ പിന്നെ കിട്ടൊയ്
ആഹ് പെട്ടെന്ന് കിട്ട് ഇണ്ട് പക്ഷേ എന്താച്ചാൽ കുമ്പ് ഇടാൻ വെയ്യാ ഇൻക്ക് ഈ പുല്ല് ഇൻക്ക് ഭയങ്കര മാനസികായിട്ട്
ആഹ് ഇങ്ങെൻത്തെ ഒക്കെ ടൈം ആവുമ്പം ഇട്ക്കാൻ
ആഹ് മാനസികായിട്ട് ഭയങ്കര സന്തോഷം കിട്ട്ണ കാര്യാ ഈ പുല്ല് പർച്ച്ട്ട്‌ അയുടെ ഇങ്ങനെ നോക്കിക്കാ പറിണെ
ആഹ് അഹ് നല്ല രസാണ് വൃത്തിയായി ഇങ്ങനെ കാൺണെ. അതാണ് ആഹ് ഹലോ
നമ്മളെ മറ്റെ ബിഫോർ ബിഫോർ ആ കേക്ക് ഇല്ലെ? നമ്മെൾ ബിഫോർ ആൻഡ് അതെ ബി ഞാ അയുട്ന്ന് എണീറ്റ് കുറെ നേരം ഇരിക്കുമ്പോ ഊര ഭയങ്കര വേദനെ ബിഫോർ ആൻറ് ആഫ്റ്റെർ ന്നൊ
ആഹ് ആഹ് കേൾക്ക്ണ് ഇല്ലട്ടോ എന്താറി
ചെ ചെലെ കാര്യങ്ങെൾ മുന്നെ എട്ത്ത് ആ ഇപ്പ കേ കേക്ക് ഇണ്ടോ?
ആഹ് ഇപ്പ കേക്ക് ഇണ്ട്.
ആഹ് ബിഫ് അമ്മെൾ ഇങ്ങനെ കൊറെ മുന്നെ ഞമ്മെൾ പ അല്ലെയ് ഇപ്പ ബിഫോർ അത് കൊറെ ഇന്റെ പണി കഴി പണി ഒക്കെ ആകെ അന്നെ ഇപ്പ ഓക്കെ ആണോ? ഓക്കെ ആവുമ്പം ഇന്നാ പറയെ
ആഹ് എടെൽ കേക്ക്ണ്ട് ഇജ് പറഞ്ഞോ
ഏഹ് ഒര് ഒര് കാറ്റ് ഇങ്ങനെ വെര്ൺ ഇണ്ട് ചിൽപ്പോ ആ കാറ്റോണ്ടായിരിക്കും ഉം ഇപ്പം അങ്ങനെ ആണല്ലോ ഇങ്ങെൻ ത്ത് ഒരു കാലാവസ്ഥയാണെങ്കിൽ റെയ്ഞ്ച്നൊരു ഒരു കാറ്റ് വന്നാ മതി ഒരു ഒരു ഒരു ഒര് മാങ് ഒര് ഇത് ഇണ്ട് ആഹ് അതെ ചെൽപ്പോ അതായിരിക്കും
അഹ് ആഹ്
ആഹ് പിന്നെ അങ്ങനെ എന്ന്റ്റ് അങ്ങനെ അങ്ങനെ കാണുമ്പം നല്ല എഹ് രസാണല്ലോന്ന് പറിയാ ഇപ്പ നമ്മെൾ എന്തെങ്കിലും ഒര് കാര്യം ചെയ്തിട്ട് ഒരു വീട് നല്ല അല്ലെങ്കി ഒര് റൂമ് നല്ല ക്ലീനാക്കി വെച്ച്ട്ട് ഞമ്മെൾ ക്ലീനാക്ക്ണെയിന്റെ മുമ്പ് ഇള്ളെതും ക്ലീനാക്കി വെച്ച്ട്ട് ഇള്ളതും കാണുമ്പളെയ്
ആഹ് നല്ല രസ് ഇതാണ്
ആഹ് നല്ല ഉം രസാണ് കാണുമ്പം ആ വീഡിയോ കാണുമ്പം അമ്മക്കെന്നെ ഒര് സംതൃപ്തിയാണ്
അത് പറഞ്ഞ ശരിയാണ് അതേപോലെ നമ്മള് വീട്ടിലെ കേടായിരിക്കണത് നമ്മള് നന്നാക്കി വരുമ്പോ അപ്പൊ നമ്മക്കൊരു സന്തോഷമായി നേരെ മറിച്ചു ആ അങ്ങനെ ഇനിയും കെടന്നാ നമുക്ക് ഒരു എടങ്ങേറും മനസ്സ്‌ക്കൊരു ഇത്ണ്ടാവില്ലല്ലോ
ആ ഒരു സുഖം ഉണ്ടാവൂല ഇപ്പൊ നമ്മള് രാത്രിണീച്ചാല് ദിവസെന്നെങ്കിലൊക്കെ നമ്മള് അടുക്കളൊക്കെ ക്ലീനാക്കാതെ പോയി കിടന്നോറങ്ങിയാല് രാവിലെണീ വരുമ്പോ നമുക്കന്നൊരു പോസിറ്റീവ് മൈൻഡേണ്ടാവില്ലല്ലോ
ആ പിന്നെ പണിയും കൂടുതലയിക്കാരന്ന്‌ ബാക്കി നമ്മക്കത് ക്ലീൻ ആക്കി നമുക്ക് പിന്നെ തുടങ്ങിയാൽ മതി ഇതങ്ങനെയല്ല നമ്മക്ക് ക്ലീൻ ക്കാക്കിട്ട് പിന്നെ തുടങ്ങണ്ടേ അപ്പത്തന്നെ ടൈം ഇതൊക്കെ പോവും
ക്ലീനാക്കാനുള്ള ഒരു മൂഡും ഉണ്ടാവില്ലോ രാവിലെ വരുമ്പോം തന്നെ ഈ ക്ലീൻ ആക്ക് എന്ന് പറയണത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം
ആ ഞാനൊക്കെ ക്ലീനാക്കി തുടച്ചിട്ട് കാണ്ടേ ഞാൻ പോയി കെടക്കുള്ളു
ആ ഞാൻ ആദ്യം ഭയങ്കര മടിയായിരുന്നു നിക്ക് ആദ്യൊക്കെ ഇപ്പം ഒരു ഒരു കൊല്ലക്കെ ആയിട്ടേ ഉള്ളൂ ഞാനക്ക് ഇനി എല്ലാ ദിവസവുങ്ങനെ ക്ലീൻ ആൻഡ് നീറ്റാക്കി അടുക്കള കേട്ടോ ഞാൻ എന്താ വെച്ചാല് എനിക്ക് പാത്രം ഒന്ന് കഴുകാ നല്ല മടിയാ ന്ട്ട് ഞാനൊക്കെ സിങ്കില് കൂ ട്ട ഇട്ടിട്ട് ഞാൻ പോയി കിടക്കും പക്ഷെ അത് പാടില്ല നമ്മള് ദീനീപരമായി മ അങ്ങനെ പാടില്ല ഇപ്പ നമ്മള്. തൊരു കാര്യത്തിലായാലും അത് പാടില്ലന്ന് ഇങ്ങനെപ്പ നമുക്കറിയാ പക്ഷെ എന്നാലും ഞാൻത് ചെയ്യൂട്ടോ. പക്ഷെ ഞാൻ ആ് മടിന്റെതൊണ്ട് ഞനത് ചെയ്യും പിന്നെ ആരും. നമ്മളോട് ഇങ്ങനെ കമ്പല് ചെയ്യനിങ്ങിഎന്താ അപ്പ അങ്ങനെ ചെയ്ത് ണ് അങ്ങനെ ചോയ്ക്കാനും പറയാനും ആരും ഇല്ലല്ലോ. അപ്പം ആ അങ്ങനെ ചെയ്യും ആ അപ്പന്നിട്ട് ട്ട് ഇപ്പൊ ഞാന് ഇപ്പം ഞാനങ്ങനെ ചെയ്യലില്ല കാരണം ഇപ്പ ഒന്നാമത്. രാവിലെ നീറ്റ് വരുമ്പോന്നെ കാലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങേയേല്ല. ഓന്ന് ആഹ. കാലിന് ഭയങ്കര വരിക്കോസും പിന്നെ നമ് ക്ക് ഈ തണുപ്പൊക്കെആകുമ്പോൾ ഭയങ്കര കോച്ചിപുട്ത്തും പിന്നെ ഒരു ഭാഗത്ക്കന്നെ കിട ആക്ക് നമുക്കൊ ഒരു ഭാഗത്ത്നീര് വന്നിട്ട് ഭയങ്കര വേദനയൊക്കെയാ.
ആ ആ പൊതുവെ ഈ ടൈമില് നമക്ക് നല്ലരു ബുദ്ധിമുട്ടിന്റെ ടൈംമാണല്ലോ.
ടൈമാണ് അപ്പം അത് കടെ ഇട്ട് ഇപ്പ ഞാൻ നല്ലോ ക്ലീൻ ആൻഡ് നീറ്റ ആക്കി. എല്ലതും ക്ലീന ആയി നീറ്റ് ആക്കിയിറ്റെ ഞാൻ പോയി കെടക്കോളൂ എന്നാലെ എനിക്ക് പിന്നെ തിരിച്ച് വരാ വരുമ്പോര് സമാധാനം ഉണ്ടാവുള്ളൂ അട്ക്കളേക്ക്.
അല്ലെങ്കിലേ നമുക്ക് ശരീരം കൊണ്ട് വയ്യാതെ പിന്നെ നമ്മുക്ക് ഇതും കൂടി കാണുമ്പോ ഒന്നും കൂടി. താആവും ഉം.
ആ ഒന്നും കൂടി വയ്യായിയാകും അത് ശരീരത്തിനുള്ള വേദന ഇത് മനസ്സിനുള്ള വേദനയായിരിക്കും.
ആഹ രണ്ട് പാടെ താവുമ്പളേ ഉം.
പിന്നെ പെട്ടെന്ന്പ്പം മക്കള് സ്കൂള് പോണോണ്ട് പിന്നെ പെട്ടെന്ന് പണി ചെയ്യും അവർ മദ്രസ് സ് ഒമ്പത് മണിയാവുമ്പോൾ മദ്രസ വിട്ട് വരുമ്പോൾക്കും. ജോലികളൊക്കെ ഒതുക്കി ഏകദേശം തൊട തൊടക്കലും. പിന്നെ. ഇതൊ ആ എല്ലാം കഴിഞ്ണ്ടാവും അലക്കാനുള്ളതൊക്കെ കഴിഞ്ണ്ടാവും. പിന്നെ കുളിക്കാനായിരിക്കും കുളിക്കാന അവർ പോയിട്ട് ഞാൻ കുളിക്ക ചെയ്യാ അപ്പൊ പിന്നെ. എല്ലതും ആയിട്ടുണ്ടാവും ഇനിപ്പൊ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കറിന്ത അങ്ങനെ ആക്കി വെക്കും പിന്നെ ഒന്ന് കൊണ്ടോന്ന് ഉണ്ടാക്കി അതിന്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ.
ആ ആ പിന്നെ നമ്മള് നേരം കഴിഞ്ഞിട്ട് കൊടുന്ന്ണ്ടാ
ആഹ ആ ഈ സൺഡേ ഒക്കെ ആകുംമ്പോ നമ്മള അങ്ങനെ ചെയ്യല്ലോ രാവിലെന്നെ. ചോറൊന്നും ഉണ്ടാക്കാെ അല്ലങ്കി എന്തെങ്കിലും ചോറ് വറ്റി കെ അങ്ങനെ എന്തെങ്കിലോക്കെ ചെയ്യാ ന്ന് വിചാര്ച്ട്ട് പക്ഷെ അന്ന് അ ദിവസം ഭയങ്കരയിട്ട് നേരം പോകും.
ഒന്നും നീങ്ങൂല ഒന്നും ആയിട്ടും ഉണ്ടാവൂല.
നമ്മള്. സൺഡേ ആകുമ്പോ നമ്മള് കുറച്ച് ക്ലീനിങ് പരിപാടി കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമ്മൾ നോക്കും. പിന്നെ മുറ്റത്തും. പറമ്പിലൊക്കെ എന്തെങ്കിലും ഇണ്ടെങ്കിൽ അങ്ങനത്തെ പണികൾ എടുക്കും അങ്ങനെ ഹസ്ബന്ഡുമാരും ആണുങ്ങളും വീട്ടിലുണ്ടാവൊല്ലോ.
ആ ആഹ ഞാനന്നാ നേരെ തിരിച്ചാണ് സൺഡേ ഞാൻ സാറ്റർടെ യും വീട്ടില് വേഗം പണികെയിച്ചും മറ്റെ കു ണ്ടാവുമ്പോ നീ കയ്യൂലേ അപ്പൊ ഞാൻ എന്താട്ടും ഓല് മദ്രവി വരുമ്പോതിന് വേ എല്ലാം കഴിക്കാൻ നോക്കും ന്നാ പിന്നെ ഓലിം കുളിപ്പിചാണ്ട് ഇതാക്കിയ പിന്നെ നമ്മ ഫ്രീ ആയി മറ്റേ ഓല് പോയി കഴിഞ്ഞാല് പോർത്ത്തെ പണിയൊക്കെ നോക്കും.
അതെല്ലേ ആഹ. ആഹ് ഞാൻ സൺഡേ ആവുമ്പോ ഇവിടെ പിന്നെ ആരെങ്കിലും ഒക്കെ വരും ഇപ്പ ഉമ്മായാലും. അങ്ങനെ ആരെങ്കിലുംഒക്കെ വരും അപ്പൊ പിന്നെങ്ങനെ നമ്മള് സംസ നമ്മള് ഒരാളോട് സംസാരിക്കാന് ഇ അല്ലെങ്കിൽ ഫോം വിളിക്കാനിരികെ ചെയ്താല് അന്ന് ഫുള് ആ സമയം. പോവും ആ ക്ഷെ ചിചേലൊര് ഇങ്ങനെ ഫോൺ എടുക്കുമ്പോചെ പണിഎടുക്കുമ്പോ അലച്ചേ പണിയെടുക്കുമ്പോൾ ഫോണ് വിളിക്കും. ക്കും പക്ഷെ ഇൻക്കങ്ങനെ ഇൻക്കങ്ങനെ എന്തേലും സീരിയസ് കാര്യം പറയാൻ വരുമ്പോൾ ഞാനൊരു ഇരിക്കാനൊരു വരവുണ്ട് പിന്നെ ആ ഇരുത്തണ്ട് ഇരിക്കും ഞാന്
ആഹ് ഞാൻ ന്നാ പണിയെടുക്കുമ്പോ കുറച്ചൊക്കെ സംസാരിക്കും
അതേല്ലെ എന്റെ ഫ്രണ്ട് അങ്ങനെയാ ഓള് ഇങ്ങനെ സംസാരി ഫോൺ അവിടെ വെച്ചിട്ടായിരിക്കും സംസാരിക്കുക എനിക്കത് പറ്റൂല ഇൻക്ക് ഫോൺ എന്തായാലും പറ്റൂല പിന്നെ ഒരു ഭാഗത്ത ക്കിങ്ങനെ തല ചെരിച്ച് ചെരിച്ച് ഇങ്ങെനെ ഫോൺ ഇങ്ങനെ ചെവിയിൽ വച്ചിട്ട് അതനിക്ക് കൊർ കുറച്ചു ബുദ്ധിമുട്ടാണ്
ഞാൻ അടിച്ചു രുമ്പോഴൊക്കെ ചെവില് വെച്ച അങ്ങനെ.
ആ അടിച്ച് ഓരുമ്പോ വലിയ കുഴപ്പല്ല അപ്പൊ നമുക്ക് ഇപ്പ ഇങ്ങനെ പിടിച്ച്. അങ്ങനെ നമ്മള് ഒരു കൈ കൊണ്ട് ചൂലും ഒരു കൈയിൽ ഇങ്ങനെ ഫോണും അങ്ങനെ വി ളിക്കാലോ പക്ഷെ അല്ലാത്ത സമയത്ത് നമ്മള് എന്തെലും വെജിറ്റബിൾസ് യൊക്കെ അരിയൊക്കെ യാണെങ്കിൽ രണ്ടു കയ്യിലും ഒരു കയ്യിൽ സാധനടുക്കാൻ ആ കത്തിയും പിടിച്ച് അങ്ങനെ നിക്കുമ്പോയൊക്കെ കഴിയില്ല ഇവള ങ്ങനൊക്കെ സമയത്ത് വിളിക്കും ഓൾ ആ സമയത്താ വിളിക്കാ രാവിലത്തെ സമയത്താ ഓള് വിളിക്കാ
അ ആ ഞാൻ പ്പൊ അയൺ ചെയ്യുമ്പോ യൂണിഫോം കുട്ടികളുടെയൊക്കെ അയ്യൺ ചെയ്യുമ്പോ അങ്ങനെ പണി അങ്ങനത്തെ
അ ആ അപ്പൊ പിന്നെ ആ അങ്ങനത്തെ ആ അല്ലെങ്കിൽ പണി നീങ്ങൂലാ ഈ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ രണ്ട് കൈയ്യും കൂ കൂട്ടി ചെയ്യ്ണ പണികളുണ്ടല്ലോ
ആഹ് അപ്പൊ കയിയൂല
അപ്പൊ കയ്യൂല പിന്നെ ആകെ നമ്മള് അവിടെ അവിടിം ശ്രദ്ധിക്കലും ഇവിടിം ശ്രദ്ധിക്കലും
ആഹ് അ ശ്രദ്ധിക്കാനും കയ്യൂല സംസാരിക്കണ എന്താന്ന് അങ്ങനെയും കയിയൂല
അ ആ അതെ
അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെയാണ് ഇപ്പ എന്താണ് എന്നിട്ട് ഫുഡ് കഴിക്കാൻ എപ്പയാ ഉച്ചക്കാ
ആ ഫുഡ് ഫുഡ് കഴിക്കാനുള്ളതൊക്കെ യായി ഇപ്പൊ കറി ആയി കഴിഞ്ഞു കറിയായി അതിന്റെ ഇടിലൊന്ന് കഴ്ഞ്ഞു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോ
ആഹ് അതെന്താ കഴിക്ക
അഹ് അത്‌ എന്തേലും വിശക്കാണെങ്കിൽ എന്താണ്ള്ളത് ചെൽപ്പോ രാവിലക്കത്തെ കടി ഇൻണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ചോറും ആയെങ്കിൽ അങ്ങനെ വെശ്ക്കുമ്പോ
ആ ഓ ചെലോൽ അങ്ങനെ കഴിക്കൂലേ എന്റെ സിസ്റ്റർ അങ്ങനെ കഴിക്കും പത്ത് മണിക്ക് ആണ്
നല്ലൊരു വെശപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂ ട്സ് ൻകിൽ അത്‌ കട്ട് ചെയ്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും ആ വിശപ്പൊന്ന് ഇതാവാൻ വേണ്ടിട്ട് ഇപ്പൊ ഇന്ന് ഞാന് ഓര് പോയാരെ മുറ്റത്ത്ക്ക്ക്കൊക്കെ ഒന്ന് ഇറങ്ങി അങ്ങനെ നേരം പോയി
ആ ഹാ ശരി എന്നാ ആഹ ന്നായിക്കോട്ടെ
അ ആഹ് ആഹ